ഇവ അല്ല ചക്കണ്ട് ഇന്നലെ ഞാൻ ഞങ്ങളെ വീട്ടില് ചക്ക വീണ്ടെ ചക്ക പഴുത്ത ച ചക്ക നല്ല വരിക്കച്ചക്ക നല്ല മധരം ഉള്ളത്
ചക്ക ഞങ്ങൾക്ക പക്കാൻ പറയാ ഞങ്ങൾക്ക് പ്ലാവ് ഞങ്ങൾക്ക ഇവിടെ ഒരു പത്തി ഇരുപത് മൂന്ന് പ്ലാവ് ഉണ്ട് ഇഷ്ടംപോലെണ്ട് വരിക്കച്ചക്കുണ്ട് മറ്റേ കൂഴച്ചക്ക ആ ചക്ക ചക്ക പുരിച്ചാ ചക്ക പുരിക്ക തന്നെ ചക്ക വറ്റിലുണ്ടാക്ക ണ അച്ച തട്ട ഞാൻ ഇന്നലെ കൂടി ചക്കവരുത്ത ഉണ്ടാക്കിയ ങ്ങട്ട ചിക്കെ പോകുമ്പോഴത്തേക്ക് ആ കൊടുക്ക കൊണ്ടു പോകച്ചാ ഈ പോ ടൈം ആവ്പോ തീരും ഇപ്പൊ ഒരുവിധംക്കെ തീർന്ന വരുയാണ് ഇനിയിപ്പോ ഒരു പ്ലാവി ഉണ്ട് ചക്ക അപ്പൊ നോക്കിയപ്പോ അതിലോനൊന്ന വച്ചിട്ടില്ല ചൊള
ആ ആഹ് ആ ഇപ്പൊ പത്ത ചക്ക കുറച്ച് മധുരം പൂട്ട ഉച്ചത് പൊരിച്ചു നോക്കണെ നല്ലടാ ടെ ച്ചിണ്ടാവും ഉമ് നല്ല താമസാണ് പക്ഷെ അങ്ങനെ എങ്ങനെ കടയിലൊക്കെ കിട്ട്ണ്ട് അവര്തെ എങ്ങനെയാണാവോ നമ്മള് വിളി നമ്മൾ പൊരിക്കുമ്പോ കാണാ മൂത്ത് വര ചളി പോലെ ഇങ്ങനെ നി കു തീരെ മൂത്ത് ആഹ് കൊഴുപ്പ് പോലെ ഇങ്ങനെ നിക്കും തീരെങ്ങട്ട്
ആഹ് കരികയും ചെയ്യും ചിലപ്പോ ആ കൈപ്പങ്ങട്ട് അ ഞാൻ വി ഞാനും വിചാരിട്ടുണ്ട് ഈ മധുരമുള്ള ചക്ക െ വറ്റലേ പിന്നെ ആ ഉ മുട്ടൊക്കക്കെവയ്യെങ്കിലും എന്തെിലൊക്കെ തോരനൊക്കെ അറിഞ്ഞൊക്കെ തരും ഉപ്പേരിക്കൊയ്‌ക്കെ അങ്ങനെക്ക ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എങ്കിലും എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല ആരട ഇക്ക്അടുക്കളയിൽ വരത്തേയില്ല പക്ഷെ അവരുടെ ഗൾഫിൽ അവരവിടെ പാചകം ചെയ്യലല്ലേ ക്കെ അപ്പൊ ഇവിടെ വരുമ്പോേ ഉള്ള കുറച്ച് റസ്റ്റ ഉള്ളു അപ്പൊ ഞാൻ വിചാരിച്ചന്നെ നക്ക് പിന്നെ നമ്മക്ക് വേറ ജോലിയ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും വെച്ച കഴിക്കആ കുടി ഇേപളി ഞങ്ങലുണ്ടാ ഞാ പെട്ടൊന്നും കഴിയുള്ള ഞാനും മഴൂര വർത്താനം പറഞ്ഞോൊക്കെ എങ്ങനൊക്കെ ഇരിക്കും
ആ അത് ശെരി ആഹ് ഉള്ള പണി ഞാനൊക്കെ വേഗം പണി തീർക്കും വേഗംഎന്നു വെച്ചാൽ ഫോണമെ ഇരുന്നാ പിന്നെ ഇങ്ങട്ട് കഴിയുല്ല അപ്പൊ അതിനെക്കാട്ട വേഗം വേഗ അങ്ങട്ട് ഇച്ച ചിലപ്പോ ഫോണുമെയ് എന്നിട്ട് പിന്നെ ഫോണിണ്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നിട്ട് തീർക്കും അടിക്കലും തുട ചെയ എല്ലാതും മെബയണ്ട് കഴിച്ചിട്ട് കുറച്ചു നേരം ക്കു കുട്ടികള് പോയാലല്ലോ നമ്മുക്ക ഒരു ഫ്രീ ആയിട്ട് കുറ ചെറിയ കാറ്റുണ്ട് അപ്പൊ കെടുക്കണ നേരത്ത് പിന്നെ
ആ ഉമ്മാക്ക് ഇഷ്ടമല്ല ഫോണി ഇങ്ങനെ എടുത്തൊണ്ടക്കിയിരിക്ക പോ അവ അവ ആളെ ഞാൻ അടുത്തുള്ള അപ്പ കഴുമ്പത്തെ അങ്ങനെയന്നും എടുക്കല്ലോ
ആഹ അതെന്തായ പ്രായായവർക്ക് അങ്ങനെ തന്നെയാണ് അതി ഇവിടെൊക്കെ ഇപ്പ ഉമ്മഉപ്പാന്നുവില്ല ഞ്ഞിട്ടല്ലേ അപ്പൊ നമ്മള് പോക്പോ കുത്തിരിക്കുന്നത്
ആ് ഇതിപ്പോ ഇച്ചാ ഇല്ലെങ്കിനേ കുഴപ്പില്ല ഇപ്പപ്പ ഉള്ള പിന്നെെ എനിക്ക് ഫോൺ നോ ആവശ്യമില്ലല്ലെങ്കിൽ അതിപ്പം വിളിക്കക്കല്ലോ വിളിക്കല്ലോ വിചാരിച്ചി്ട്ട് നമ്മള ഇങ്ങനെ ആ സേന്മ അപ്പ ഇത്പ്പോ ഇവിടെ ഒള്ളൊങ്കി പിന്നെഎനിക്ക് അതിനും സമയെക് അതുണ്ടല്ലൊ പിന്നെ പൊക്കാന പിന്നെ ഇ സ്ഥലത്ത് ഇച്ചിരി സമയത്ത് കിട്ടമ്പ ഇപ്പ ഞാൻ ഇങ്ങനെ ഇത് ഒരോ എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ വേലായി് നോക്കും ഒറക്ക്ളെക്കെ എന്തൊക്കെ ഇണ്ടോ അങ്ങനെ നോക്കല്ണ്ട് അല്ലാണ്ട് വേറെ പിന്നെല്ല പിന്നെ ആഹ് അതും എനിക്ക് ക്ക്യൊന്നും അറിയില്ലായിരുന്ന് കെട്ടൊ എനിക്ക്യ് ഇവടെ വരമ്പ എനിക്ക ഒന്നും അറിയില്ല ഞാൻ എനിക്കൊന്നും അറിയിൽ ഞാന് എന്താണ് അറബി കോളേജിലാണ് പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാന് എറണാകുത്ത് ഏറണാളത് പഠിക്ക് ചോബിക്കുന്ന സമയത്തായിരുന്നു ഏഹ് പെട്ടെന്ന് വന്ന ഒര് കല്യാണാ യിരുന്ന് ക്ക
ഹ് ഞാനൊക്കെ പിന്നെ വീട്ട്ന്നൊക്കെ പഠിച്ച് വന്നോണ്ട് ഞമക്ക്
ഉം ഉം ആഹ് പാല് വെട്ട് എനിക്ക് പ അതാ ഞാനു അതെന്നെ പൈനെട്ട് വയസ് പ്രായ തെയൊള്ളു അപ്പഴെ ആ ഒരു പക്ക്വതെ യൊള്ളു ആഹ് പൈനട്ട് വയസ് ആവു ആയിട്ടില്ല അതിലേല്ല അപ്പൊ അതിന്റേതായ കല്യാണംന്നും പറ്ഞ ചിന്തിച്ചിട്ടൂടി ഇണ്ടാവാ ഇല്ലാത്തൊരു സമയത്ത് നല്ലൊരു ആലോച്യ വന്നപ്പോ വാപ്പ അത് നല്ലതാണ് നല്ലതീ ചെക്ക നല്ല ആളാണ്ന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ സമ്മയ്ച്ച് ചിന്തിക്കാ ന്നും പിന്നെ ഇവിട്ന്ന് പയ്യെ പയ്യെ പയ്യെ വരുമ എന്നൊക്കെ ഇങ്ങനെ പഠി മടിച്ച് മടിച്ച് ആ സഹായിച്ച രീതിയിലൊക്കെ കണ്ട് കണ്ട്ു പിഠിച്ചച്ച് പോകുമ്പോ എന്റെറെ നാടി എന്റെ വീടി അടുത്തുള്ളതാണ് ചങ്കടനാട്ട ഉള്ളതാണ് പിന്നെ ആ അപ്പ എന്റെമ്മ നമ്മുടെ നാട്ടിലെ രീതിയില് ഒക്കെ മട രീതി തന്നെയാണല്ലോ പിന്നെ ഇപ്പ നോക്കി ഞാൻ പഴിച്ചു അതൊക്കെ ചെറുതായിരുന്നു അങ്ങനെയൊന്ന് എനക്ക്റച്ചിക്കക്ക ആ സാഭ ആ ന എല്ലാം റെഡി റെഡി ആക്കി കൊടുക്കും അതിനുള്ള കൂട്ടുകളൊക്കെ കൊടുക്കും ഇപ്പഴും ഉമ്മ ഉണ്ടെങ്കി ഉമ്മ തന്നെ ചേർ ത്തെന്നെ ഇറച്ചിക്കായാലും സാമ്പാറായാലും എന്തായാലും ഞാൻ എല്ലാം റെഡിയാക്കി
ആ നമ്മുക്ക് ഏ പറ്റിയ പണി അന്നൊക്കെ പറഞ്ഞാല് നമ്മക്ക് എന്തെങ്കിലും ഒക്കെ സ് ടിലു ഞാനൊന്നും വന്ന ഉടന ഒന്നും ഇവിടുത്തമാക്കൊന്നു ഒന്നും പറ്റൂല നമ്മള് തന്നെ ഒക്കെ ചെയ്യണോ കറിവെക്കലും മീൻക്ക് പിന്നെ എല്ലാരും കൂടെ വരുമ്പോഴും ഞമ്മള് തന്നെ ചെയ്യണം എന്താ
ആ പിന്നെ പിന്നെ ഞ ഉമ്മ ഇവിടെ ഇല്ലാത്തരു കാര്യം വരുമ്പോഴത്തേക്ക് അതായത് ഉമ്മ നാത്തൂൻ്റെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മള് ഒറ്റക്ക് ഒളിപ്പിച്ച് വെച്ച് ഓക്കെ ശെരി ഇപ്പപ്പല്ല ഓക്കെ എങ്കിലും എപ്പോഴും ഉമ്മ ഇവിടെ ഉ ഉണ്ടെങ്കിലെ ഇറച്ചിക്കറി ഞാൻ വെക്കൂല്ല ഞാ എല്ലാം റെഡിയാക്കി കൊടുക്കും അതിന്റെ പക്ഷെ അതിന്റെ കൂട്ട് ചേർക്കണം മപൊട്ടല്ലോ ഈ
കഴിക്കാനന്നെ
ആ കുഞ്ഞ് എണീറ്റ് കുഞ്ഞ് കരയുന്നല്ല ആ അത അതോ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അവരുടെ കലിഷ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമ്മക്ക്
ആ അത് അവരുണ്ടാക്കി കറിക്കണം നല്ല രസം
ആ അതിക്കാക്ക പറയും ഇപ്പത് കൊടുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് ഞാൻ വെച്ചതാരിക്കാ സീക്കൽ കൂട്ടണ്ടതാമ്മ വെച്ചതാണല്ലോ
ആ അവർക്ക് അവര ഉമ്മാ ഉമ്മാരി ഇനിയിപ്പോ നമ്മൾ വെ വച്ചാലും ധാരം ഉണ്ടാക്കിയന്ന് വെച്ച ഞാനെല്ലാം ഉമ്മയാണ്ന്ന് പറയുമ്പോ അവർക്കൊരു സന്തോഷമാണ് ചുമ്മാ വെച്ചക്കറിയില്ലേ നമ്മളെ തന്നെ ലോരി എന്നും കൂട്ടണത് ഓരമ്മാര്ന്നറി
ആ സന്തോഷം എനിക്കിഷ്ടമാണത് ഇങ്ങനെ കാണുന്നത് ഞാൻ വച്ച കെയ്കോട്ട് ശരിയാവത്തില്ല അ ഓ അതുകൊണ്ട്ന്നെ കുറച്ച് പോസ്റ്റല്ല
എന്റെ പാക്ക് ഇഷ്ടം ഞാൻ ഞാൻ വെച്ചതാണ് പറയും ഇത് ഉണ്ടാക്കി കാട്ടിട്ടാന്ന് ഇറച്ചിക്കറി ആയാലും ചോറ് ബിരിയാണി ആലും നെച്ചോറ് ആണേലും എല്ലാം എന്റെ അനിയത്തി കളൊക്കെ അങ്ങനെത്തന്നെ പറയാ ഏടത്തി താത്താക്ക് വല്ലാതെ ഉണ്ടാക്കാ അറിയില്ല അനി തിമാര് രണ്ടാളും അവര് നല്ലണ്ടാവും ക്കും എന്നപ്പോ തന്നെ എല്ലാം ഞാന് പിന്നെ ഞാന് പിന്നെ ഇവിടെ ഇണ്ടാക്കി കൊടുത്തീന്ന് ഞാൻ ആ ഞാന് ബിരിയാണി ഇതൊക്ക ഞങ്ങള് ഓർഡർ എടുത്ത് തങ്ങക്ക് അങ്ങനത്തെ ഒരു പണി ഉണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ നമ്മള് ഒക്കെ ചെയ്തു കൊടു കൊന്നു പുറത്ത്ക്ക് വെച്ച് കൊടുകാന്ന് ബിരിയാണി നെയ്ച്ചോറും ചിക്കനും പായസം എല്ലാ ആഹ് മൊതല് ഉണ്ടാക്കി കൊടുത്തിന്നോ
പിന്നെ ഇപ്പ എന്താ നിർത്തിയത് മൂ പണി
മോനേ പള്ളില് ഉണ്ടായേനേസം സുഖമില്ല ഒക്കെ വന്നപ്പോളേ അപ്പൊ അങ്ങനെ ആ നമ്മുക്ക് ഉം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോ പിന്നെ എങ്ങനെയാണ് നിർത്തിയതാണ് നല്ല വെച്ച കൊടുത്തിന്ന് ഒരു ദിവസം മൂന്നും നാലക്കെ ഏ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തിരുന്നു രാവിലെ
അല്ല അതിങ്ങനെ ചെയ്യുന്നത് ലാഭം ഉണ്ടായിട്ടുണ്ടോ നഷ്ടം ഒന്നും ഉണ്ടാവോ
ഏ ഇല്ലല്ല നഷ്ടം ഒന്നും ഉണ്ടായിട്ടുണ്ടായിനില്ല നമ്മക്ക് അങ്ങനത്തെ കുഴപ്പൊന്നും ഉണ്ടായിട്ടില്ല അന്ന് നനക്കാക്ക സ്വന്തമായിട്ട്ൊ ഒരു പോയിക്കടൻണ്ട് ായി നി അപ്പൊക്ക ഉള്ള നമുക്ക് കൊറച്ചൊക്കെ ഇക്ക ്തരും ഉള്ളി വെട്ടലും അങ്ങനത്തെ പണികളൊക്കെൊക്കെ ചെയ്തു തരും
ആ ആ ഇത് ഇ ദൂരണത്തെ സ്ഥലം
കേക്കും പിന്നെ വീട്ടിലുള്ള ചോറ്ും വീട്ടക്ക ചോറും കേക്കാണ്ടാക്കും ആക്ക ക എപ്പോഴും നമുക്ക് എന്ത വീണച്ച നടക്ക് കുറ്റില്ലല്ലോ നമുക്ക് ചോ കരുന്തലുംണ്ട് ഉള്ള സാധാ ചോറും
ആായാലും നമുക്ക് ഇത്തിരി വെള്ളം ചോറും കറി നമ്മള് കറി സധ കൂട്ട് ഇപ്പൊ ഇ സമയത്ത് എറച്ച ആ പറ്റില്ലല്ലോ ആഹ ചിരി ഒഴിച്ചു അറിയ ഒഴിച്ചോ
അൊ നമ്മക്ക ഉണ്ടത് വേറെണ്ടാ ത് പിന്നെ അത് ബിരിയാണിയൊക്കെ ദമ്മിട്ട് റെഡിയാക്കിട്ട് പിന്നെ നമ്മള് ഓ വരുമ്പോ ർത്താ മതില്ലചനക്കെ ം പിന്നെ നമ്മള പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും അലക്കലും അടിക്കലും തുൊടക്കല്ലും അങ്ങനത്തെ പണികളൊക്കെമ്മണ്ട് എടുക്കും അപ്പൊ ഒത്തിരി കുക്കർ റെഡി ആായി നി എടുക്കും അതന്നെ വൈകിയിട്ടും രാത്രിയില ഒക്ക അങ്ങെ ഓർഡറുകള ഉണ്ടായി അപ്പ അതൊന്നുമല്ലട്ടോ
ഉ ഇപ്പൊന്നുംല്ല ഇപ്പം കട
ഇതൊക്കെ എല്ലർത്തിീന്ന് ഇവിടെ നന്നൽഈ കാലപങ്ങമാരക്കെ വന്ന ഒരുപാട് വെച്ചുണ്ടാക്കണം അവടെ മക്കളും വേരക്കുട്ടികോടും എല്ലാവർക്കും പെ്മക്കളൊക്കെ കല്യാണം കഴിച്ചി അവർക്കൊ പേര കുട്ടികളൊക്കെ ആയി വരുമ്പോ എല്ലാരും കൂടെ വരിക പിന്നെ ആര ഞാൻ അടു
അ അപ്പം നമ്മൾ പാട സത്യത്തി ഈ കല്യാണം കഴുന്ന മുമ്പൊക്കെല്ലേ നമ്മള് പെരുന്നാൾ നന്നായിട്ട് ആഘോഷിക്ക നമ്മ ട്ട് വേ ചെയ്തിട്ടുള്ളത് ഇപ്പ ഇണ്ടാ ഇപ്പൊ എന്ത
ഇപ്പ എന്ത നമ്മള മക്കൾ ആഘോഷിക്കുന്നു ശരിയെന്ന് നമുക്ക് പണി ഏത് പെരുന്നാളിനും നമ്മുക്ക് ഏത് ഓണായാലും വിഷായാലും പെരുന്നാളായാലും നമ്മുക്ക് ഈ അടു
അടുക്കല എന്നല്ല പൊ അതാ അടുക്കി പണി
ആ അതന്നെ കൂടുതലായിരിക്കും എന്നാും വേഗം പെട്ടെന്ന് അന്നത്തെ ദിവസം പെട്ടെന്ന് കേ ട്ട
ആഹ് അന്ന് ഒരുമിച്ചച്ച്ന്ന് ആ അതാ എല്ലാവർക്കുംൊപ്പ ഒും സംസ് ഫ്ൊഴിക്കാൻ കൂടി കട്ടില്ല കാരണം നമ്മ നമ്മള എല്ലായിടത്തും ഒതുക്കി കൊണ്ട് വെക്കുമ്പോഴത്തേും നമ്മ ഈ കാക്കന്മാൊെ കഴിച്ചു കഴിഞ്ഞട്ടുണ്ടാവും അവർക്കൊപ്പ ഇ കന്നും കൂടി കിട്ടൂല
ശൈരിയന നമ്മള പിന്നെ ഒരുമിച്ചിട്ട് തന്നെ ഇരിക്കല് എല്ലാത്ത ദിവസം കൊണ്ട് ഒന്നിച്ചി
അതെ ആ് ഇവിടെ അങ്ങനെല്ല അങ്ങനെല്ലെന്നല്ല അ അവര് കഴിക്ക വര നമ്മ പറഞ്ഞൂടെ ഒതുങ്ങിയിുണ്ടാവില്ല കൂി
ആക്കേ ആ ആ ഞങ്ങളൊക്കെ പിന്നെ കാത്തു നിൽക്കൂ പെരുന്നാളിനൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഓ നൽക്കും അങ്ങനെ പിന്നെ അങ്ങനെ തന്നെയാണ് ഈ ചോറൊക്കെ വെക്കല്
ആഹ ആഹ് ആ
എന്റെ വീട്ടില അവൻ തന്നെ എല്ലാ നേരത്തും എന്റെ ഉപ്പാക്ക ഉ്മാക്കും ഒക്കെ ഇഷ്ടം ഉിപ്പാക്കക്ക് ഇഷ്ടം എല്ലാവരും കൂടെ എത്ര നേരം ഭക്ഷണം കേൾക്കുന്നുണ്ടോ അത്ര നേരം വൈകിട്ടുള്ള ചായ പോലും ഞങ്ങ എല്ലരും കൂടെ എവിടെ എല്ലാരും കൂ ചൂടാകുമ്പോളേ എന്റെ വീട്ട നാല് പെൺ കുട്ടികളും രണ്ടാ ആൺ ആണ് ഇവിടെ അതേപോലത്തെ നാലും
ഉം
രണ്ടാളും ഇവടെ പിന്നെപ്പ ഉമ്മപ്പൊക്കെ മരിച്ച കാരണം ഇബടപ്പൊ വല്ലാതെ ആരും വെരലില്ല. എല്ലാരും കൂടെ ഒരുമിച്ച് കൊ എപ്പളേങ്കിലൊക്കൊന്ന് കൂടും.
ആഹ് ഇന്റെ വീട്ടില് ഞങ്ങള് ഉമ്മയും പാപ്പായും മക്കളും ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ്. ഞങ്ങളെല്ലാരും ചേയ് ഇരുന്നെഴ്തീട്ടുണ്ട്.
ഇപ്പൊമ്മ വിളിക്കണ്ട് ഇപ്പൊ രണ്ടീസം ലീവല്ലേ പ്പൊമ്മറഞ്ഞു മദ്റസില്ലായൊള്ളൂ സ്കൂള്ണ്ടല്ലോ ഇന്ന്പ്പാ ഇന്റത്ഊര കൊറച്ച് ദൂരേണ്. ഞമ്മളാണ്ടെത്തുമ്പോത്തിന് രാ ത്രിയായി പിന്നെ പിറ്റേന്ന് ഇങ്ങട്ടന്നെ വരാനായി അത് ചമ്പ്ര അത് ചമ്പ്രവ ചമ്പ്രവട്ടം പൊന്നാനി പൊന്നാനി
ആ പൊന്നാനി ആ പൊന്നാനിെക്കൂടെയല്ലേ ഞങ്ങളിപ്പ ടച്ചീത് ഞങ്ങള് പോയിട്ടുണ്ടാർന്നു. കോഴിക്കോട് പോയത് പൊന്നാനി വഴിയായിരുന്നു പോയത്. ആ ആ ആ പൊന്നാനി യാ അം പൊന്നാനി പിന്നെ പൊന്നാനിന്നറഞ്ഞ സ്ഥലം ഫേമസ് സാതല്ലോ എല്ലാർക്കുംഅറിയ്ണ സ്ഥലാണല്ലോ പൊന്നാനി എഹ് ഏഹ് അതേല്ലെ ഓ അവിടെയാ വീടല്ലേ
ആഹ് ആ ഭാഗത്താണ് വീട് അപ്പൊ ഇ ഇപ്പങ്ങനെ വിളിക്ക്ണ്ട് ഉപ്പമ്മൊക്കെ ഞാന് പെരുന്നാളിനൊന്നും പോയിട്ടില്ല. ഞമ്മക്ക് പെരുന്നാളിനൊന്നും പോവാൻ പറ്റൂല്ല ഇക്ക ഇവിടെണ്ടായ കാരണേ
ആഹ് ഇക്ക വരത്തില്ലേ കടയിൽ പോണം അങ്ങ് ഇങ്ങളെ വീട്ടിലിക്ക വരത്തില്ലേ? പെരുന്നാ
ഏ വരായൊന്നൂല്ല പക്ഷെ ഓൽക്ക് ലീവ്ട് ക്കാനൊന്നും അങ്ങനെ പറ്റൂല പിന്നെ എപ്പളേങ്കിലൊക്കെ ഒന്ന് ലീവ്ടുത്തിട്ട് നമ്മളെല്ലാരും കൂടെ കൂടെ പോവ്കും എല്ലാരും കൂടെ ഒരുമിച്ച് പോകും അല്ലെങ്കില് പിന്നെ
ഞാനേ വിളിക്കാവേ മണിഇനി ഉണർത്തട്ടെ മക്കളെ ഒരു മണിയായി ഇഹ് ഈ ഉണർ ഞാൻ നമുക്ക് പിന്നെ വിളിക്കാവേ.
ആഹ് ആഹ് ന്നായിക്കോട്ടട്ടാ ഒയിവിനനുസരിച്ച് വിളിക്കിം